ആഹ് കേൾ കേൾക്കാവോ
ആഹ് കേൾക്കാം മോളെ ബാക്കില് ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ വേറെ നോയ്സ് വരുന്നുണ്ടേ ഏഹ് അപ്പൊ അത് ഒന്നും ഒന്നും ആഹ് ഇപ്പം കൊഴപ്പില്ല എന്നാലും ഒണ്ട് ചെറുതായിട്ട് ഒരു കുഞ്ഞിന്റെ സൗണ്ടോ അങ്ങനെ ഏതാണ്ട് ഒന്ന് ഒന്നു നോക്കണേ ആഹ് തെരക്കായിരുന്നോ മോള് തെരക്കായിരുന്നോ ആഹ് ഊണൊക്കെ കഴിഞ്ഞോ ആണോ ആഹ് ആഹ് അപ്പൊ മാ ആഹ് ഇവിടെ ഇപ്പ ഞങ്ങള് ഇന്ന് ഞായറാ ച്ചല്ലിയോ അപ്പൊ ഇന്ന് ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചില്ലാ രാവിലത്തെയൊക്കെ നമ്മള് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടേ അങ്ങനെയൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണിയാവും ഞങ്ങള് കഴിക്കുമ്പൊ ആഹ് അപ്പം പിന്നെ ഇനിയിപ്പം ഉച്ചക്ക് ഇച്ചിരി കഴിഞ്ഞാ കഴിക്കത്തുള്ളൂ റെഡി ആയിരിക്കുവാ ആഹ് ഒറങ്ങാൻ തൊടങ്ങിയപ്പോഴായിരിക്കും എന്റെ കോള് വന്നേല്ലേ
ആഹ് ഒറങ്ങാറൊന്നുല്ല ഉച്ചക്ക്
ഇല്ല കുഞ്ഞുണ്ടല്ലേ ഒരു കുഞ്ഞോ എത്ര മക്കളൊണ്ട്
കുഞ്ഞില്ല ഞാന് മാരീഡല്ല
അല്ലയോ അപ്പൊ ഒരു കുഞ്ഞിന്റെ സൗണ്ട് കേട്ടല്ലോ
ആഹ് അതെന്റെ അനിയത്തിയാ
ആണോ ആഹ് അത് കൊള്ളാം ഉം അപ്പൊ പിന്നെ മോടെ ഏഹ് ഉമ്മയും ബാപ്പയൊക്കെ ഇവിടെ തന്നെ ഒണ്ടോ നാട്ടി തന്നെ ഒണ്ടോ
ആഹ് ഓല് അവര് നാട്ടി തന്നെയാ
ആഹ് മോളപ്പോ എവിടാ പഠിക്കുന്നെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ
ഞാന് പ്ലസ് ടു കഴിഞ്ഞു അപ്പൊ ഇനി ഡിഗ്രിക്ക് പോവാന് ഡിഗ്രിക്ക് പോണം
നല്ല മാർക്കൊക്കെ ഒണ്ടായിരുന്നോ
ആഹ് കൊഴപ്പല്ലാ അത്യാവശ്യൊക്കെ ഒണ്ടായിരുന്നു
ഉം ഇനി ഏത് സബ്ജക്ട് എടുക്കാനാ
ഇനീ ബികോം എടുക്കണം
ഉം ഓഹ് നിങ്ങടെ അടുത്തുണ്ടോ കോളേജൊക്കെ
ആഹ് കോളേജ് കൊഴപ്പില്ല കൊറച്ചൊക്കെ ദൂരൊണ്ട് ഒന്ന് രണ്ടെണ്ണം അടു ത്തുണ്ട് എവിടെ കിട്ടുകാ പറയാൻ പറ്റില്ലല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ബികോം ഇപ്പം പല ഇതൊണ്ടല്ലോ പല പണ്ടത്തെ പോലെല്ലല്ലോ ഇപ്പം ഏതെടുത്താലും നന്നായിട്ട് പഠിച്ചാ മതി ആഹ് അതെ പലതൊ ണ്ടല്ലോ ഉം മോളേതെടുക്കാനാ
ഞാന് ഫസ്റ്റ് ഓപ്ഷൻ സി എ ആണ് കൊടുത്തെ പിന്നെ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ കോളേജില് ഫിനാൻസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ
ഉം ഉം ഉം അപ്പൊ നിങ്ങള് ഒത്തിരി എളേതാണോ എനിക്ക് രണ്ട മക്കളാ മോളെ മോള് മൂത്തതാണോ
ഏഹ് ആഹ് ഞാൻ മൂത്തകുട്ടിയാ
നിങ്ങൾ രണ്ട് നിങ്ങൾ രണ്ട് കുട്ടികളെ ഒള്ളോ മക്കളെ ഒള്ളോ
അല്ല നാ നാല് മക്കളുണ്ട് ഒരു രണ്ടനിയ ത്തിമാരും ഒരു അനിയനും അങ്ങനെ
ആ അങ്ങനെ അങ്ങനെ താഴത്തെ ആളാണോ ഈ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞ്
ആഹ് അതെ
ഉം ഹും
ആഹ നിങ്ങളെത്രായി മാരേജ് കഴിഞ്ഞിട്ട്
ഞങ്ങളോ ഞങ്ങള് മോനെ ഞങ്ങളൊക്കെ ഇച്ചിരി പ്രായഒള്ള ഞങ്ങളൊക്കെ ഒരു ഫിഫ്റ്റി ഇയേഴ്സിനോട് അടുത്തായതാ ഉം എന്റെ മോന് ജോലിയൊണ്ട് എഞ്ചിനീയറിങ്ങൊക്കെ കഴിഞ്ഞതാണ് അവന് ജോലിയാണ് വിദേശത്താണ് അവന് വെളീല പഠിച്ചതൊക്കെ വെളീല പിന്നെ എ ഏറോസ്പേസ് ആരുന്നു അവൻ പഠിച്ചത് പിന്നെ രണ്ടാമത്തെ ആൾ ഈയാടെ പ്രായവാ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞു അവനീ പറഞ്ഞ പോലെ ഇച്ചിരി ഒഴപ്പനാ ഒഴപ്പൻ ടീം മാർഗ് കുറവാ മോളെ ആ അൻപത് ആ എല്ലാ അഡ്മിഷന് ഒള്ള മാർഗേ ഉള്ളൂ അവനെ വി എച്ച് സി ആയിരുന്നു എടുത്തെ അവ് സയൻസ് ആരുന്നെടുത്തെ അപ്പ ഉദ്ദേശിച്ച അങ്ങനെ ഉദ്ദേശിച്ച മെഡിക്കൽ ഫീൽഡ് ഏതേലും അവൻ പക്ഷെ വേണ്ട പോലു പഠിച്ചില്ല അതുകൊണ്ട് മാർഗ് കൊറച്ച് കൊറഞ്ഞു ഇനിയിപ്പം വല്ല മെടി ക്കൽ ഫീൽഡ് ഏതേലും മറ്റേ നമ്മുടെ എം ഐ ടി യോ സി ടി സ്കാനോണ്ടല്ലോ അങ്ങനെ എന്തിനേലും വിടണം അങ്ങനെ ഇനി പിന്നല്ലോ ഓ പഠിക്കണ്ടേ പഠിക്കണോ ഓ നല്ല ചിന്ത ഒണ്ടേ പഠിക്കും ചില പിള്ളേരങ്ങനെ ചിലപ്പോ ഇനി പ്രൊഫഷണൽ കോഴ്സിന് പഴിച്ച് പോകുമ്പോ അവര് ഓട്ടോമാറ്റിക്ക് പഠിക്കുമായിരിക്കാം അപ്പപ്പിന്നെ അതൊരു വേറെ ഒരു ഇതല്ലേ അവർക്കെല്ലാം പഠിക്കെണ്ടതല്ലേ ഫിസിക്സ് കെമിസ്ട്രി അവന് ഈ ഫിസിക്സും കെമസ്ട്രിയൊക്കെ പിള്ളേർക്ക്‌ പഠിക്കാനൊക്കെ ഇച്ചിരി ചെലർക്ക് എല്ലാർക്കും ഓരോ സബ് ഓ ഓരോന്നിനോടും വലിയ ഇത് വരത്തില്ലോ അപ്പൊ ഇനി ചെല്ലുമ്പോ അത്രയൊന്നും പഠിക്കേണ്ടാരി ക്കും അതുകൊണ്ട് ചെല്പ്പം പഠിക്കുവാരിക്കും ഉം മോള് വീട്ടിലിരുന്ന് ഇപ്പ എന്തുവാ പരിപാടി
ഞാന് വെ അങ്ങനെ പരിപാടികളൊന്നുല്ല ഇനിയിപ്പോ കൊറച്ച് ദിവസങ്കൂടി കഴി ഞാ സ്കൂള് തൊറക്കുവല്ലോ കോളേജ്
ആഹ് ആഹ് ഹാ അമ്മയെ സഹായിക്കുവോ
ആഹ് സഹായിക്കാറുണ്ട്
ഉം എന്തെങ്കിലൊക്കെ വെച്ച് ഒന്ന് വെച്ച് വല്ല കുക്കിങ്ങൊക്കെ നോക്കണം ചോറുവോ ചോറ് വെക്കാൻ ഇപ്പ എല്ലാരും കഴിയേല അല്ലാതെന്തെങ്കിലൊക്കെ ആഹ് കുക്കിങ്ങൊക്കെ നമ്മളിപ്പ നമ്മള് എന്തേ ലും നമ്മള് ആഹ് തന്നെയാണെന്ന് പറഞ്ഞാലുവേ നമ്മളെ തോപ്പിക്കാൻ ആർക്കും പറ്റാ പറ്റാത്ത രീതീലെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മള് ഇപ്പ യൂ ട്യൂബ് ഉള്ളോണ്ട് പിള്ളേർ പറയും ഞങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിക്കുന്ന് പക്ഷേ എന്നാലും നമ്മടേതായിട്ടുള്ള കൊറേ തനതായി് ട്ട്ള്ളകൊറെ കാര്യങ്ങളൾ ഉണ്ടല്ലോ നമ്മുടേതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ചെലചെല ആഹ്- ഭക്ഷണ രീതികളുണ്ടല്ലോ അതൊക്കെയ ഒന്ന് പഠിക്കണം. അപ്പൊ അത് പഠിക്കുമ്പ നമ്മുക്ക് എപ്പോഴും അത് നല്ലതല്ല്യോ നമ്മുക്ക് പിന്നെ നമ്മളിപ്പം എപ്പോഴും നമ്മള് ഒരു യൂട്യൂബിൽ നോക്കി അത് വേറൊരു സ്റ്റൈലാ അതേ സമയം നമ്മുടെ നമ്മടെ വീട് നമ്മെടെ ആഹ് അപ്പനമ്മ അല്ലെ അമ്മൂമ്മ ഇങ്ങനെ ബാക്കിലോട്ട് വെച്ച് അവര് അവര് എന്താ പറയുന്ന ഉണ്ടാക്കിക്കൊണ്ട വന്ന ഒരു ഭക്ഷണശീലം ഉണ്ടല്ലോ. അതൊക്കെ പഠിക്കണം.
ആഹ് അത്അ
അവരെ നുറുങ്ങു വിദ്യകളെ. അങ്ങനൊക്കെയുണ്ട്. ഇവിടെ ഇപ്പം തന്നെയാണേ ഞാൻ വന്നപ്പം അഹ് എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ എനിക്ക് കുക്കിങ്ങിനോട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് പക്ഷെ ഇവിടെ യൊ എന്റെ ഹസ്ബൻഡന്റെ അമ്മയാ ങ്കില് ഒരു നമ്മൾ ഈ ഇഡലിക്കെ ഉള്ളപ്പ ചെലപ്പോ നമുക്ക് പെട്ടെന്നൊക്കെ ഇപ്പം ചലപ്പോ ഇപ്പം നമ്മള് ഇഡലിണ്ടക്കി വെച്ചിട്ടരിക്കും പള്ളിയിലൊക്കെ പോന്നെ അപ്പ നമക്ക് തിരിച്ച വരുമ്പോ ചെലപ്പം കറി കാണത്തില്ല പക്ഷെ അമ്മച്ചി ഉണ്ടാക്കിയ ഒരു കറിയുണ്ട് കറിയൊണ്ടെ- നമ്മടെ കൊച്ചുള്ളി ഒണ്ടല്ലോ കൊച്ചുള്ളി എ നമ്മള് ചെറുതായിട്ട് അ ചെറിയുള്ളി ചെറുതായിട്ട് അരിയും ഏഹ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് വെളിച്ചെണ്ണയ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഈ കൊച്ചുള്ളി അതിനത്ത്ട്ടിട്ട്. ഇച്ചിരി മൊളൊടിയിടുവേ- മൊളൊടിട്ടൊന്ന് മൂപ്പിച്ച കഴിയുമോ നല്ല വെള്ള ഒഴിക്കും. തിളച്ച വെള്ളമോതിള ക്കാത്ത വെള്ളം ഒഴിച്ചാലും മതി. ഇത് തെളച്ച് ഒന്ന് എടുത്ത കഴിയുമ്പോ ഒരു നല്ല ച ചമ്മന്തി റെഡിയ മൊളവ് ചമ്മന്തി റെഡിയാ. അത് ഭയങ്കര ടേസ്റ്റാ മോളെ അത് ഇഡലി കൂട്ടി കഴിക്കാൻ. ഇഡലിക്കേ കൊള്ളത്തുള്ളത് ഇഡലിയെ ദോശയെ? ഈ കഴിഞ്ഞ ദിവസം ഞാന് ഈ പറഞ്ഞ പ്ലസ് ടു കാരന് ഞാന അത് ഒണ്ടാക്കി കൊടുത്തു. ഉം അതും അപ്പൊ എന്നോട് പറയത് അമ്മച്ചി ഏത് സമയത്ത് അമ്മക്ക് ഈ ട്രിക്ക് പറഞ്ഞ കൊടു ത്തതാ. അവന ഈ തേങ്ങാ ചമ്മന്തി വേണ്ടിയ ഡ അപ്പൊ ഞാൻ എളുപ്പത്തില് എനിക്ക് വയ്യാഞ്ഞതു ഉണ്ടെന്ന് എനിക്ക് എന്തോ പനിയുടെ ഒരു അപ്പൊ എന്നോട് അമ്മച്ചീ ഏത് സമയത്ത് അമ്മയ്ക്ക് ഒണ്ടാക്കി കൊടുത്തതി ഇത് അങ് അങ്ങനെ ഓരോരോ നമ്മള് പ്രായം ഒള്ളറയ്യ്ന്ന് കൊറെ കാര്യങ്ങള് പഠിക്കും. അതൊക്കെ എല്ലാം യൂട്യൂബിലൊന്നും അത് കിട്ടത്തില്ല അഹ് അതൊന്നും യൂ റ്റുബി കിട്ടത്തില്ല. അങ്ങനെ കൊറച്ച് പിന്നെ ഇപ്പം നിങ്ങള് തന്നെയാണ് ബിരിയാണി ബിരിയാണി സ്റ്റൈൽ ഉം നിങ്ങളടേതായ രീതി ബിരിയാണി ഉണ്ടാക്കത്തില്ലേ നല്ല രീതിയിലല്ലേ നിങ്ങള് ബിരിയാണി നിങ്ങളത് ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റുകളല്ലേ. ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്തോട്ട് ഞങ്ങളുടെന്ന് പറഞ്ഞാ ഞങ്ങള് ആഹ് ഞങ്ങടെ ഈ ഭാഗത്തന്ന് പറഞ്ഞ മീൻകറി നല്ല മീൻകറി ബീഫോ ഒലർത്തിയത് ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഇതാണ്. അപ്പൊ അത് ചെലര് പറയാം നിങ്ങള് എടുക്കുന്ന പോലെ എത്ര എടുത്താലും ഒക്കത്തില്ലന്ന് പറയും. എന്ന ചില നായമാരൊക്കെ കാണാ അവര് സാമ്പാർ അവിയല് അവരക്കെയ എടുക്കുന്ന ഒരു നമ്മളൊക്ക എത്ര എടുത്താലും ചെല
എത്ര എടുത്താലും കിട്ടൂല ആഹ് അവർക്ക് ആഹ് അവരുണ്ടാക്കി ക്യാലാണ് അധികം ടേസ്റ്റ്.
ആഹ് അത് തന്നെ. പക്ഷെ നമ്മൾ എത്ര എടുത്തെന്ന് പറഞ്ഞാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല.
കിട്ടൂല ആഹ്.
ത്തെന്തോ ഒരു ട്രിക്കുണ്ട് മോളെ. അതിനകത്ത് ചെലെ ചെലപ്പം നമ്മള് നേരത്തെ പുളിയായിരിക്കും ചേർക്കുന്നെ വേവുന്നേന് മുമ്പായിരിക്കും പുളി ചേർക്ണ അവര് വെന്ത് കഴിഞ്ഞിട്ടായിരിക്കും പുളി ചേർ ക്ക്ന്നെ. അങ്ങനൊക്കെ കൊറച്ച് കൊറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ. പിന്നെ അവര് കഷണങ്ങളൊ ക്കെ വഴട്ടിയാ ഇടുന്നത് ഈ അവിയലിനൊക്കെ വരുമ്പം. അങ്ങനെ ക്കെ ഉള്ളൊരു, ഉം വീട്ടി നിങ്ങള് അവിയലൊക്കെ വെ ക്കും അതോ കൂടുതല് എന്തോ വെക്കുന്നേ.
ആഹ് അവിയലൊക്കെ വെക്കും. ഉമ്മ അവിയലും ഇതൊക്കെ വെക്കും സാമ്പാറൊക്കെ വെക്ക്യും. എല്ലാതും കൂടെ ഒത്ത് കിട്ടുലട്ടോ സദ്യക്ക് ള്ളെ.
ഉം. മോക്കറിയാമോ അവിയലൊക്കെ വെക്കാൻ?
ആഹ് ഇല്ല അങ്നെ കാ കാണാറ്ണ്ട്. ഹഹ് ഏഹ്
അതൊക്കെ കണ്ടാ മതി പഠിക്കണ ആഹ് അത് മതി ഓഹ് അത് കണ്ടാ മതി. കണ്ടാ നമുക്ക് പഠിക്കാവുന്നതേ ഒള്ള് അല്ലാതെ ചെയ്തൊന്നും പഠിക്കണം ന്നല്ല. അമ്മയുടെ കൂടെ ഉമ്മയുടെ കൂടെ ആ അടുക്കളയിലൊക്കെ ഒന്ന് നിന്നാ മതി. ഞാനും ഇതൊക്കെ തന്നെയായിരുന്നു. എന്റെയും പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു ഞാൻ കല്യാണം കഴിക്ക്ന്നേന് മുമ്പൊന്നും അങ്ങനെ അടുക്കളയിലൊന്നും കയറി പരീക്ഷണങ്ങളൊന്നും നടത്താറില്ല ചെലതൊക്കെ ചെയ്യുവായിരുന്നു അത്രേ ഉള്ളൂ അല്ലാത് പക്ഷെ അത് കണ്ടു പഠിച്ചത് മതി നമ്മളാ കണ്ടു പഠിക്ക്ന്നെ എപ്പഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിക്കും. ആഹ് അല്ലാ ഇത് ഇങ്ങനാണ് ചെയ്തത് അങ്ങ
ആഹ് അത് ശരിയാ. ഞാന് മുട്ട കൂട്ടാനൊക്കെ ഉണ്ടാക്കൂട്ടോ. ഉ ഈ ഉള്ളിയൊക്കെ വാ ആഹ് ഉള്ളിയൊക്കെ വാട്ടീട്ട് മുട്ടയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇൻക്ക്ങ്ങനെ മാക്രോണി മാഗി ആഹ് ന്യൂഡിൽസ് അങ്ങനെ ചെറുതൊക്കെ ഇണ്ടാക്കും.
മോള് ചപ്പാത്തി ഉണ്ടാക്കും ചപ്പാത്തി
ഏഹ് ചപ്പാത്തി ഞാൻ പരത്തിയാ ശരി പരത്തിയാ ശരിയാവത്തില്ല.
ഉം അത് പരത്തി പരത്തി അങ്ങ് ശരിയായിക്കോള്ളൂ. മടി വിചാ രിക്കല്ല്. ഇപ്പഴേ ഒക്കത്തുള്ളൂ ഇപ്പ അവധിക്കൊ ക്കെ വീട്ടി നിക്കുമ്പം വെറുതെ യാണോലും പഴം ഇനി സ്‌കൂളേലൊക്കെ പോയി കഴിഞ്ഞാ പിന്നെ നമക്ക് സമയം കിട്ടത്തില്ല. പിന്നെ ഇപ്പം പഠിക്കാൻ കാണും ഒത്തിരി. അപ്പൊ ഇപ്പം നിക്കും ഉം നന്നായി ട്ടൊക്കെ പഠിച്ച് നല്ല മിടുക്കിയാകണം. നല്ല നന്നായിട്ടി പ്പം പഠിച്ചാലേ നമുക്ക് എന്തങ്കിലും എന്നാ ചോ ചെലര് ചോദിക്കും പഠിച്ചു കഴിഞ്ഞാ എല്ലാം അങ്ങ് നല്ല ജോലി കിട്ടുമെന്ന് അതല്ല. ജോലി അത് രണ്ടാമത് ജോലി വേണം. ഇപ്പം പെൺകുട്ടികളായാൽ ജോ ലി വേണം അത്യാവശ്യാണ് ആഹ് അതെ. പക്ഷെ ഇപ്പഴ്ത്തെ പെൺകുട്ടികൾക്കൊക്കെ നല്ല ജോലി വേണോന്ന് ആഗ്ര ഹ ഉള്ളവരാ. അവര് സ്വന്തം കാലിൽ നിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ആഹ് അത് നല്ലൊരു കാര്യവാ ഉം.
ആഹ്.
പിന്നെ മോറെ മോളെ വേറെ എന്താ മോളെ
നിങ്ങൾക്ക് ജോലി ഇണ്ടോ ജോലി ചെയ്യുന്ന ആളാണോ അതോ.
ഞാൻ ജോലി ചെയ്ത് ഞാൻ ഒത്തിരി ജോലി ചെയ്തതാണ് മോളെ. ഞാന് ഞാൻ വിളി വിളിക്കാം മോളെ കേട്ടോ എന്നാ ശരി ഞാൻ വിളിക്കാം ഓക്കെ എന്നാ
ആഹ് ആഹ് ഓക്കേ ഓക്കേ